ആ നെറ്റ് വർക്ക് എന്താ പാട്
എത്താ ക്ക് ഇവിടെ ഒരു ഒരു കഥയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടാ ജിയോ ആണന്നാണ് പറഞ്ഞ്എന്നിട്ട് ജിയോ പ്പൊ ജിയോക്കും കിട്ടൂല ഞങ്ങൾ ഞാൻ ഇന്റെ എയർടെല എയർടെലും കിട്ടൂല ഒന്നിനും കിട്ടൂല്ല ഇവിടുത്തെ
അ ഇബടെ ക്യാമ്പസില് രണ്ട് മൂന്ന് വൈഫൈ ഉണ്ട് രണ്ട് വൈഫ ഇണ്ട് പിന്നെ കൊറച്ച് അ പ്പുറത്ത് ഒരു സ്കൂൾ ഇതിന്റന്നെ സ്കൂളും ഇണ്ട് അതിനും വൈഫൈ ഉണ്ട് പക്ഷെ വൈഫൈ എടക്ക പക്കും
ആഹ്
ഏതായാലും അടിപൊളിയാണ് ഇവിടെ ഇവിടെ എന്താ സംഭവം പർ ഞ്ഞാല് ഇവിടെ മൊത്തം ഇവിടെ കർഷകർ പറഞ്ഞാല് മീൻ കൃഷി കൊളം
ഓ ഓ അതാണല്ലെ
അതാണ് ഇവിടെ കൂടുതൽ ഈ ഏരിയല് ട്ടോ പിന്നെണ്ട് വയലുകളുണ്ട് പക്ഷെ എന്നാലും അത്ര വയലുകളൊന്നുംല്ല പിന്നേ ഇവിടെ ലിച്ചി പിന്നെ അതേപോലെ താറാവ് കൃഷി പ്രാവ് കൃഷി ഈ ഇവിടെ ഈ മലകള് പറ്റെ കൊറവാ. അതാത് ആ ഒറേ യാത്രെയ്താലാണ് ഒര് മലൊക്കെ കാണാൻ പറ്റ് ഓ രണ്ടോ മൂന്നോ മലേണ്ടാവോള്ളൂ ഞമ്മളാട്ടിലൊക്കെ മലെണ്ടെങ്കി പിന്നെടെ നെരന്ന് മലല്ലേക്കാരം.
അതെ അതെ ഇബടെ മലെല്ല്യ.
ആ ന്നട്ട്... ഇബർക്ക്ഉം ഇബ ൽക്ക് മണ്ണെട്ക്കണെങ്കീ ഇബര് കുഴുത്താ യ്യാ.
ആഅതന്നെ.
വീട്ണ്ടാക്കണെങ്കില് അപ്പോ ആ കുഴിവരെന്തിയ്യും മീൻകൃഷി മീൻകൃഷ്യടത്തും. അതേപോലെ താറാവ് കൃഷി പിന്നേ വീടുകൾലൊക്കെ അമ്മളെ മറ്റ് ടിന്നില്ലേ എന്താ പറയാ ഈ എണ്ണ ടിന്ന് ആ ടിന്നിന്റെ അടപ്പ് പ്പട് മടക്കീട്ട് അയിൻ്റുള്ളില് പ്രാവ്.
അങ്ങനെ ഒ എല്ല ഇബ്ടധിക വീട്ട്കൾലും പോയാലും അത് അങ്ങനെ നെരത്തി വെച്ച്ണ്ടാവും. വ്ടെ വീട് കളറഞ്ഞാല്
ഒലീ പ്രാവിനെത്തിന്നും ചെയ്യോ?
തിന്നും തോന്നണ് ഇവരധികം വിക്കാൻ വണ്ടിട്ടാണ് ഇത് ചെയ്യാറ്.
ആ.. അല്ല ആ ഭാഗങ്ങളില് ഇത് പ്രാവിനെ പൊരിച്ച് കഴിക്കുംന്ന് ഞാ പറഞ്ഞേട്ട്.
ആ ഞാന് അങ്ങനെതുവരെ ഇതുവരെ നമ്മള് ടേസ്റ്റെയ്തില്ല. പിന്നെ ഇവടേ ചെലോലൊക്കെ വീട്ട്ല് ദഅവ ത്തിന് വിൾച്ചാല്... ആട് അങ്ങനെ എല്ലാണ്ടാവും എല്ലാ സാനുണ്ടാവും ഇബൽക്ക് സ്പെഷ്യല്തവല് ബ്ടെ വെറും ചോറും കറിയൊക്കേണ് സ്പെഷല്.
ഏത് മറ്റേ... എന്താണ് പറയാ... സബ്ജി പറഞ്ഞാണ്ട്.
ആഹ് ആ വെറുചോറും ചിക്കൻ കറിയൊക്കെന്നെ. തൈര്ണ്ടാവ്ടേക്ക്.
ഒരു ദ്ണ്ട ദ്ണ്ടവ്ടെ മറ്റേ ന്താ പറയാ മധ് രള്ള തൈര് ദഹീ
മധുരള്ള തെെര്. പിന്നെ ഇവട്ത്തെ സ്പെഷ്യലായിട്ട് ബീഹാറിലെന്തൊക്കെയാ മെയിൻ ആയിട്ട്?
ബീഹാറ് യ്യാ യ്യ അവട്ന്ന്അന്റെ ഇത് പറഞ്ഞതൊക്കെപ്പോ ഏതാണ്ട് നോക്കുമ്പളേ വല്യ മാറ്റല്ലാ അത്പോലെള്ള കൾച്ചറെന്നെയാണ് ഇവടീം ഇൻക്ക് തോന്ന്ണേ, ആഹ് ബഡീം ഇതെന്നേണ് ബടെ ഇതാണ് പ്രധാനായിട്ടും ഇതന്നേണ് ഗോതമ്പെന്നേണ് അപ്പൊ രാവി
രാവിലെ രാത്രിയും ബല് ഞമ്മള് ചപ്പാത്തീറിയും ബല് റൊട്ടീറയും.
ഇയ്യൊന്നും പറയണ്ടില്ലാ ഓൻ തന്നെ പറയും
ആഹ്.
ആ ചപ്പ ആ ബല് റൊട്ടീയാണ് പക്ഷേ ബലെ റൊട്ടിയൊര് ചെറ്യേ വെത്യാസണ്ട് അത്ഈ കോളേജ്ത്തെ റൊട്ടി ആ ഒരു ബട്ടർനേലിന്റൊക്കൊര് ചെറിയ ആഹ് ഒര് വെെബ്ക്കൊക്കെത്തും. ബട്ടറും ആ സാനത്ത്മ്മെത്തൂല്ലാന്ന്ണ്ടെങ്കില
ഇന്നാല് അവിടുത്തെ ഇവിടുത്തെ വ്യത്യാസണ്ട്ട്ടോ.
ന്തേ?
ഇവിടുത്തത് ഇതാണ് അമ്മളെ തനി ചപ്പാത്തില്ലേ നാട്ട്ത്തേ
ആഹ് ഇവടതല്ല ഇവടെ ബട്ടർനേലല്ല വേറൊര് സാനണ്ടല്ലോ കുബൂസൊന്നും കൂടിയിട്ട്താക്കിയ വേറൊരു സാനണ്ടല്ലോ ന്താ പറയാ പിന്നമ്മള് ടർക്കിഷവർമക്കൊക്കെ ഉപയോക്കണേ
റൊമാലി റൊട്ട്യോ?
ആഹ് റൊമാലിൻ റൊട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സാനാണ് ഇവടെണ്ടാവല്.
ഏഹ് ആഹ് അയ് ബ ഇവ ഇവടെ അതേപോലെ വേറൊരെെറ്റണ്ട് മറ്റേ ബീഹാരി പറാട്ടാറയും.
ആഹ് ഇവിടെ ഈ കോളേജില് കേരളത്തെ പൊറോട്ടന് അതായത് ഇവിടുത്തെ ഏഹ നേരത്തെ വന്ന ആളുകൾ പഠിപ്പിച്ചിട്ട് അവിടുത്തെ ഉണ്ടാക്കി അതെ ആ ഒരു പൊറാട്ടകളാണ് ഇവിടെള്ളത് ആ അതെ മൈദേനോണ്ടന്നെ അത് പിന്നെ പൊറാട്ട റോള് പറഞ്ഞിട്ടൊരു സാധനണ്ട് ഇവിടെ അതായത് ഈ പൊറാ റോള് എന്നൊക്കെ പറയുമ്പോ പൊറട്ടന്റെ ഉള്ളിൽ ഇബല് പൊറോട്ട വെറുതെ തിന്നാൻ കഴല്ലോ നമ്മ നാട്ടില് ബംഗാളികൾ വന്നാലും പൊറട്ടന്റെ മേലെ മുട്ട പൊട്ടി വച്ചിട്ട് അങ്ങെ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ
ആഹ് ആഹ്
അതേപോലെ ഉള്ള ഒരു പൊറട്ടറോള് സെറ്റപ്പ്
പൊറോട്ട റോള് അയിൻ്റുള്ളില് എർച്ചിയാ
അതിനുള്ളില് നമ്മള് ഇതുവരെ കഴിച്ച് നോക്കിയില്ല കാരണം ആ പൊറട്ടന്നും അത്ര കൊള്ളൂലന്ന് നമ്മള് നേരത്തെ അറിഞ്ഞോണ്ട് വേറെരു സാധന ബടെ എഗ്റോള് അത് നല്ല നമ്മുടെട്ടില് കൊണ്ടന്ന നല്ല കൺസക്ക് തോന്നി അതായത് ഈ മുട്ടല്
ആഹ്
മുട്ട പൊരിച്ചിട്ട് മുട്ട ദോശ പോലാവൂലേ
ആഹ്
അതിന്റെ ഉള്ളില് കുറേ മസാലകളൊക്കെ ഇട്ടിട്ട് കുറുത്തിയിട്ട് എഗ് റോള്
ആഹ് അല്ല ഈ പൊറാട്ടറോള് നമ്മളെ മറ്റേ ച്മാട് എന്താണ് പറയാ അ നസീന്റെ അവിടെ അവിടെണ്ടോ നമ്മള അവിടെണ്ട്
ആഹ ആ ആ പൊറാട്ടറോളല്ലേ ഇവിടെ ഇവിടെ പൊറാട്ടറോളെന്ന് പറയുമ്പോ ഏ വേറെ എന്തൊക്കെയ ഒരു സെറ്റപ്പ് ആ ഒരു വൈബ് കിട്ടുന്നില്ല കാണുമ്പോ തന്നെ ആ ഒരു വൈബ് കിട്ടണില്ല പിന്നെ ആ പൊറോട്ടേം പറാത്താന്നാ അവര് പറേന്നേ ആഹ് ആഹ്
ബ്ബാ അതന്നെ ബ്ബ് ബ്ളി പറാട്ടാ ന്നാ റയാ ആഹ്
ആഹ്
പിന്നെ വിളിച്ചുമ്പോം ഇത്ണ്ടോ മറ്റേ ഗുലാബ് ജാമുനും അതേപോലെ റസഗുള
ഇവിടെ മിസ്ക്കിന്ന് പറയലേ അത് ഗുലാഭ് ജാമുനും പച്ചക്കുളി ഉണ്ട് അതേപോലെ മിസിക്കിന്ന് പറഞ്ഞിട്ട് മഞ്ഞ വേറരു സാധനുണ്ട്
ആഹ് മഞ്ഞ അള്ളാ ഭയങ്കര രസാണ്
ഞങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് കഴിക്കാറുണ്ട് അതായത് അയിങ്ങനെ ചെത്തിട്ട് ഇങ്ങനെ എടുക്കുക കഴി ഇങ്ങനെ കേക്കക്ക വെള്ളത്തിലിട്ട് മുക്കി കഴിക്ക നല്ല രസ അത് ഇവിടു ഇവിടൊരു ആസാമി ന്റെ ഒരു കൂട്ടുകാരൻണ്ട് അതായത് ഞാൻ ഓൻ്റെ വീട്ടിലൊക്കെ പോയി രണ്ടീസം നിന്നിരുന്നു രണ്ടു ദിവസംല്ല മൂന്ന നാല് ദിവസം അവര് എന്നോട് പറഞ്ഞന്ന് വച്ചാല് ഇക്ക പാനം ഒലക്കറിയാം
ആഹ് ആഹ്
ഓരോപ്പരപ്പും കേരളത്തില് വരാനുള്ള ആളാ മക്കൾ രണ്ടാ പഠിച്ച നടക്ക അങ്ങനെ അപ്പൊ ഓലിനോട് പറഞ്ഞ എന്താ വെച്ചാല് ഇവര് സ്പെഷ്യല് പറഞ്ഞാല് മീനൊക്കെയാണ് മീൻ പൊരിച്ചിട്ട് കാറിവെക്ക
ആഹ ഇമ്പല മീൻകാറി അങ്ങനെ ശരിയാ ശരിയാ ആഹ്
അതെ ഞാന് ഒരു വീട്ട പോയപ്പോഴൊക്കെ എല്ലാ ദിവസവും സ്പെഷ്യൽ തന്നെ ഞാൻ രണ്ടു തോട്ടം പോയി ആഹ് അതേപോലെ അവരിപ്പോ നാട്ടിൽ പോയി കേരളത്തിൽ പോയി
ഓഹ് ഓഹ്
നല്ല വൈബ് അതേപോലെ മെയിനായിട്ട് ഇവിടെ സാധനം എന്താ വെച്ചാലേ മറ്റേ സാണ്ടല്ലോ എന്താ പറയാ ചോറ് ചോറൊന്നും നീണ്ടുകാണ്ടുള്ള റൈസിലേ അതേപോലെനിക്ക് തേങ്ങ പോലത്തെന്തോ ഒരു സാനം ഉണ്ട് അതായത് തേങ്ങാച്ചോറ് വൈബ് പക്ഷെ തേങ്ങാച്ചോറല്ല വേറൊരു സാനം
ഏ അത് എനിക്കറിയില്ലാ കേട്ടോ ഇവിടെ ഉള്ളതുംന്താടാ നമ്മളെ സാദാ പച്ചേരില്ലേ
ആഹ് ആ അത് ഞാൻ ഈ കോളേജിന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല ച്ചില്ല ഞാൻ അവരെ വീട്ടിൽ പോയപ്പോ ഞാൻ കഴിച്ച അതേപോലെ അവർക്ക് നാസ് ഓട്ടടല്ലെ നമ്മടെ നാട്ട്ത്തെ
ആഹ്
ഹോട്ടല്ണ്ട് വടെ
ഏഹ്
ആഹ് അതെ അതത് ഞാൻ ഈ കോളേജിന്റെ ഇവിടെ എവിടെയും ഇ ഇതില്ല ഞാൻ മാത്രണ് മൂപരെ പെരെ പോയത് അവിടെണ്ടായിരുന്നു പക്ഷെ ഒരായി കഴി ക്ക് എങ്ങനെ ച്ചാല് അതിന്റെ ഓട്ടട ണ്ട് റസ് ക്കെണ്ട് റസ്ക് വല്യ റസ്ക് ഇണ്ട് ചെറിയ റസ്ക് ഇണ്ട് അ ബട്ടർ റസ്ക് ന്ന പറയ നല്ല ടേസ് പക്ഷെ ആഹ് ഡ്രസിൻ ഇവിടെന്ന് വേ ഞാൻ കണ്ടില്ലേ ഇഞ്പ്പോ കടേന്ന് വാങ്ങിയത അതാവോ ക്കറില്ലയ്ന്നു അവന്റേന്ന് വാങ്ങില്ല നല്ല ടേസ്റ്റ് പറഞ്ഞാല് നല്ല മധുരള്ളാരു തരം റസ് അത് പിന്നെ ചെറിയ റെസ്ക് അതിങ്ങനെ ഇവിടുത്തെ ഓരോ വീട്ടത്തെ ചായൻ കറി ഇഷ്ടം ഞാൻ പൊതുവേ പാൽ ചായ കുടിക്കെല്ല അതൊക്കൊരു ആഹ് ചായൊക്കൊരു കുങ്കുമം വൈബ്
ആഹ്
ഏഹ്
ആഹ്
അതേപോലെ അങ്ങനെ കൊറെ സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ
അല്ല ങ്ങട്ട് ഒട്ടട എങ്ങനെ തിന്ന് ർഞ്ഞേ
ഓട്ടട നേരെ ഇങ്ങനെ കഴിക്കാ കറി കൂട്ടാണ്ട് പിന്നെ ഞാൻ പ ഞാൻ അവരോട് ചെറുതായിട്ട് പറഞ്ഞെ ഞങ്ങടെ നാട്ടിലേക്ക് എങ്ങനെ കറി കൂട്ടിട്ടാണ് അതത് പൊതുവേ ആഹ് അവിടുത്തെ മാസത്തിന്റെ ഞാനങ്ങനെ ഇതല്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ർഞ്ഞപ്പത്തി പറഞ്ഞു ചെ ഓലപ്പോ അപ്പോ ഡാല് മുക്കിയിട്ട് എനിക്കങ്ങനെ അയക്കുന്നല്ല എനിക്ക് ഒറ്റക്ക് കഴിക്കണ പോലെ ഇൻക്ക് തോന്നിയ പക്ഷെ അപ്പൊ ആൾ പോയി അവര് വേറെ തെരള്ള ആളാണ് നമ്മൾ ഈ കോളേജിലെ കുറെ ആൾക്കാർക്ക് ഉണ്ടാക്ക്ണതും ഈ വീടുകളിൽ പോകുമ്പോ ടാള്ള ക്ക് വെറൈറ്റി ആയിട്ട് ഒലെ പെര പ ഫീൽ ചെയ്തെ കാരണം ഓലെ പേരെല് ഞാൻ വര്ണ്ട് ന്നൊക്കെ പറഞ്ഞപ്പോ
ആഹ് ഉഷറായി ഉണ്ടാക്കി ണ്ടാക്ക്
പക്ഷെ ഓലെന്തായാലും അടിപൊളി ടീം ആട്ടോ അതായത് പ്പ ഈ ഏരിയല് ഞാന് ടൈലും വാർപ്പൊക്കൊള്ള പെര അതാ കണ്ടത് അറ്റാച്ചഡ് ബാത്ത്റൂമക്കെള്ളെ ഒരു കേരള വൈ വരാ ഇപ്പോ ഒര് രണ്ടാ നേരം എടുക്കാനുള്ള പ്ലാൻ ഇണ്ട് അപ്പോ
അ ഇതാ ഇതാണ് പ്രശ് അതാണ് മറ്റേ ഇപ്പൊ വടെ ഈ ഭാഗങ്ങളിലൊക്കെ നോക്കിയാലും ഈ ഹൈദരാബാദ് അതല്ലെങ്കിൽ പൊറത്ത് പോയി പണിയെടുക്കണ ആളുകളുടെ വീടാണ് എന്ത് യ്യ്ണത് ഷാറാഗ്ണത് പക്ഷെ ഇവിടെ ഇള്ള ആള് എത്രയള്ള പൈസള്ള ആളാണെങ്കിലും അയാളെ വീട് മറ്റ സാധാ വീട് പോലെന്നെണ്
വരെ കുറിച്ചിട്ട് എനിക്ക് മനസിലായത് ഇവർ അത്ര റിച്ചൊന്നല്ല പക്ഷെ പേര നല്ല ഷാറാവണന്ന്ള്ള ൻ കൊര് മൈന്റ് ണ്ട്
ആഹ് പക്ഷെ ഇവിടെ ഞങ്ങള ഈ ഗ്രാമത്തിലൊക്കെ
ഉം
ത പൈസക്കെ ഒരുവിധം ആൾക്കാരെ അടുത്തക്കെ നല്ല പൈസ ഇണ്ട് പക്ഷെ ഇവല് ത് വീടിന്റെ വീടിന്റെ പേര്ല് ചെിലവാക്കൂല
അതായത് ഞമ്മളെ നാട്ടിലന്നെ എല്ലാരും അങ്ങനത്തെ വീടായത് കൊണ്ടാണ് ഞമ്മളും അങ്ങനത്തെ വീടുണ്ടാക്കുന്ന്
ആഹ് അതാണ് അതാണ് അതാണ്
പക്ഷെ ഇവിടെ അങ്ങനെ അല്ലാത്ത കൊണ്ടാണ് വിനിയോഗിക്ക ആവശ്യം ഇവര്ന്ന്ർഞ്ഞാല് ഇവര് വീടൊക്കെ ഉഷാറാക്കണം ന്നുള്ള മൈൻഡിലാണ് പ്പൊ ഇവരെ അപ്പർത്തുള്ള വീട് വല് നമ്മൾക്കിപ്പോ കൂടുതൽ പറണ്ടല്ലോ നിലത്തൊക്കെ മണ്ണേ കരും ചേരിപ്പിട്ട് പെരന്റെ ഉള്ളിൽ കേറ്ണ ഞമ്മൾതു ഇവിടുത്തെ പല ആൾക്കാര ഇവിടുത്തെ സ്കു കോളേജ്ത്തെ കുട്ടികളെ വീട്ടിലേക്കൊക്കെ പോയി അതൊക്കെ ആ ഒരു വൈബിലുള്ള വീടുകളാണ് ന്നാലും കൊഴപ്പല്ല രസാണ്
പിന്നെ ഇവിടെ സ്ഥ സ്ഥലത്തിന് വിലക്കുറവയൊണ്ടാണെന്ന്റിയില്ല ഇള്ളെ നല്ല അഥവാ കൊറച്ച് സ്ഥലത്തിനെയ് വെലക്കൊറവാണ്
ഹാ ഇവടെന്നൊക്കെ പറഞ്ഞ നമ്മളനാട്ട്ത്തതേ റേഞ്ച്ണ്ട് കാരണം ഇവിടെ ഒരു ഒരേക്കർന് മൂന്ന് ഭാഗാക്ക്യന്തോ ഒരു പേര് പറിം.
അ ആ അഹഡ്ഡയെന്ന.
എന്താന്നെനിക്കൊരിതില്ല അയ്ന് രണ്ട് ലക്ഷ- അയിനെത്ര അറുവത് ലക്ഷോ അങ്ങനെത്രോ ണ്ട്.
അയ്യോ.
റോഡ് സൈഡിലൊക്കെട്ടോ ഉള്ള് ഉള്ളിലൊക്കെയാണെങ്കി റേറ്റ് കൊറച്ച് കൊറവാ
ആഹ് ഇതൊരു വടൊരു ഉള്ളേരിയേണ് ഏ അപ്പ ബടെ സ്ഥലങ്ങൾക്കൊന്നു അത്ര വെലെന്നുല്ല അതുകൊണ്ടെന്നെ. കൊറച്ച് പൈസള്ളാളെ വീട് വീടത്ര ഉഷാറില്ലെങ്കിലും നല്ല വല്പ്പണ്ടാവും സംഭവം
ഉം ഉം ഉം ഉം വടെ സ്ഥലയ്ത്തിന് ഇവടെ കൊറേ ആൾ. ആൾക്കാര് ഇവിടെ കൊറേയാൾക്കാരിവിടെ കുടിയേറി താമസിക്ക്ണ്ട് അതായത് ബംഗ്ലാദേശ് അങ്ങനത്തെ ടീമ്ന്നൊക്കെ
ഓഹ് ആഹ് ആഹ് ആഹ്.
അപ്പോ ഇവിടൊക്കെ ചെല ഗവൺമെന്റൊക്കെ എടക്ക് പറയ്ണ്ട് ഇവന്റെ വാപ്പാന്റെ വാപ്പ ബംഗ്ലാദേശ്ന്ന് വന്നാണ് ചേലോരെവട്ന്ന് നാട്കടത്താൻ വേണ്ടി ചേലോൽടെ വീടിന് മുമ്പിലൊക്കെ നോട്ടീസൊക്ക്ണ്ടാവും ഗവൺമെന്റ് നോട്ടീസ്
ഓ അതൊക്കെ നേരിട്ട് കാണല്ലേ
ഉം ഉം പക്ഷെ അതത്ര വല്യൊരു വിഷയായിട്ടൊന്നും നമ്മള് കാണുന്നില്ല കാരണം ബംഗ്ലാദേശികൾ അധികം താമസിക്കുന്നത് മുസ്ലിങ്ങളെടെലാണ്.
ആഹ്.
പിന്നെടക്കെടക്കൗടെ പോയിവെര്ണ നമ്മക്ക് കൃത്യായിട്ടുമ്ക്കറീല നമ്മള്ങ്ങനെ കേട്ട് കേട്ടുള്ള കേൾവ്യാണ്. പിന്നെ അവരെമ്മള് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ അവരും അവിടെ ഗതികെട്ടിട്ട്ങ്ങ്ട് വന്നതല്ലേ ഒര് സെക്കൻ വിസിറ്റീസായിട്ടാണ് നമ്മള് കാൺ ണ്ന്ന്ണ്ടെങ്കിലും.
ഉം
ഇവിടുത്താളുകളെങ്ങനെ കാണണെന്ന്ണ്ടെങ്കിലും ഞമ്മക്ക് വല്ല്യ പ്രശ്നൊന്നുല്ല കാരണം ഇവിട്ത്തെ ജനങ്ങൾ സംസാരിക്ക്ണത് ഒരു ബംഗ്ലാ ആസാമിസ് മിക് സ്ട് ലാംഗ്വേജാണ്. ഇവരെല്ലാരേം റൂട്ട് നോക്കിയാൽ പണ്ടവിടുന്ന് വന്നതാണെന്നാണ് പറയാറുള്ളത് തുകൊണ്ടെന്നെ ഈ ആസാമീസാൾക്കാരുണ്ട്. ഒരു നല്ല പഠിക്ക്ണാൾക്കാരാ ബംഗ്ലാദേശ് ടീമ്ണ്ട് ഓലത്ര പഠിപ്പില്ലാത്ത ടീമ. അതുകൊണ്ടന്നെ നമ്മൾക്ക് നമ്മളിവിടുത്താറുന്ന പുതിയൊരുസ്കൂൾണ്ട് ഡിസിഡി പക്ഷെ ആസാമീസ് കുട്ടികള്ങ്ങ്ണ്ട് വര്. കൊറച്ചപ്പോർത്താണ് ആസമീസ് ആസാമീസ് കുട്ടികളെ മറ്റേ നല്ല രസാ കാണാന് പക്ഷെ ഓല് പർഞ്ഞത് ഓലല്ല പഠിക്കും പ്പീ ഇന്റർവ്യൂ ഇതയും. പോണ കുട്ടികള് ആളൊക്കെ നല്ല ഇന്റലക്ച്വൽ കുട്ടികളാണ്പക്ഷെ ഓല് മൂന്ന് കുട്ടിയാളെ കുട്ടികളോടങ്ങട്ട് വരാന്ന് പറഞ്ഞു പിന്നവര് അന്വേഷിച്ചപ്പോ ച്ചപ്പ ഈ ഏരിയെന്ന് പഞ്ഞപ്പണ്ട് ബംഗ്ലാദേശ്ത്താൾക്കാരുള്ള ഈ ഏരിയക്കെന്നെ രു ബംഗ്ലാദേശ്. അതയത് ഈ ഏരിയ അങ്ങനായ്തുകൊണ്ടന്നെ താളുള്ള്ത്തെ പിള്ളേരൊണ്ട് താളുള്ള്ത്തെ അങ്ങനെരു ഫീലിംഗ്ണ്ട്.
ആഹ്.
അത് വര് പൂർവികരായിട്ടാ വന്നത് കൊറേ മുമ്പ് വന്നതാ.
ഉം ന്നാലും ലേ.
എന്നാലും ആ ഒരു സംഭവുണ്ട്
ഉം ഇവടെ പിന്നെ അധികബന്ധും നേപ്പാളായ്ട്ടാ. കല്യാണം കഴിക്കലൊക്കെ നേപ്പാൾക്കാ.
അങ്ങട് കല്യാണം കയ്ച്ച്പോവ ഔട്ന്നാൾക്കാര് ഇങ്ങട്ട് കല്യാണം കയിക്ക്ണ്ടാവള്ളേ. അവിടുത്തെ ജനങ്ങള് ആൾക്കാരുടെക്കൊരു ഫേസ് ഷേപ്പൊക്കെങ്ങനെ
അത്